ആടി കേ കുന്നുണ്ട്
ആ ആ പറ പറ എന്ത് വിളിച്ചു
ആ ഒന്നുല്ല ഞാങ്ങന ഇന്നപ്പോ വിളിച്ചത് പിന്നെ നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ ഒരു മാമിനെ കുറിച്ച് പോഓണന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായി
അവിടെ അത് ഇത്വരെ പോയില്ല അവിടി ഈ മാസം പൂന്നൊക്കെയാണ് പറയണത് അറിയില്ലേ പോയാൽ മതിയായിരുന്നു
ഏ അതിന്റെ സ്വഭാവം പറ നേരെ മനസ്സിില് മീൻസ് ഇീ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യണ്ട് അങ്ങനെ അല്ലാണ്ട് എങ്ങനെയക്കാണ്
ആ സാധനം ഭയങ്കര ഭാര്ാരയാണ് ഭയങ്കര പാര പറണം ഭയങ്കര ഭാരയാണ് ആ സാധനം
അതിന് അക്ഷാപേദംുണ്ടോ
ആടി തമിഴ്സ് വേറെ മലയാളി വേറെന്ന്ളണ്ട് അയിന് ഇഷ്ടമല്ലാതായിെ പിന്നെ അത് എപ്പഴും കളിയാക്കിക്കൊണ്ടിരിക്കും എപ്പ ആ എന്നും വേ എന്റെ കൂടെ വേറൊരു കുട്ടിുണ്ടേ ആ ആ കുട്ടീിന ഞങ്ങെ കണ്ണെടുത്ത കണ്ടട അതെന്താന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ അതിനൊന്നും പറയാനന്നും പോയില്ല ട്ടാ പക്ഷെ കണ്ണെടുത്ത കണ്ടട
ത് നിങ്ങളെ പിടിക്കാത്തത് അതെ ആ പാവം കൊച്ച് തെയ്യം
ഉം
എന്താണ് പിന്നെ വെറുതെ പിടിക്കുന്നത് ഓരോന്ന് പറഞ്ഞിട്ട് ഇനി അവളയും
ആ ആടി നമ്മള അന്ന് ഞ നമ്മള് ലീവ്ചൊയിക്കാൻ പോയപ പറയ നമ്മ ലീവ് ചോ കുണ്ടെങ്കിൽ ഹോസ്റ്റലിന്ന് അല്ല ആദ്യം അവര് സൈൻ ചെയ്തു തരണ ലെറ്ററില് അതുകൊണ്ട് ഹോസ്റ്റലിൽ കൊടുത്ത വാർഡിന്റെ കൊടുത്താൽ മാത്രേ പുറത്ത് പോകൻ പറ്റുള്ളൂ വീട്ടിക്ക് പോവാൻ പറ്റുവുള്ളോ അപ്പൊ ഞങ്ങള് ലിവ് ചോദിക്ക കാൻ വേണ്ടി ചെന്നപ്പോഴ്ത്തേക്കും ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ എന്താ പറയാ ഭയങ്കര ചൂട് കൂടിയിട്ട് പാമ്പൊക്കെ ആ പ്രശ്നം ണൊക്കെ ആയിരുന്നു പാമ്പ് ഓരൊ അവിടൊക്കെ അങ്ങനെ അപ്റ്റ അപ്പ അതിങ്ങനെ ആക്കിട്ട് ഞങ്ങളെ ലീവ് ചൊ ചപൊ പറയാ നാട്ടില് പാമ്പ് കാരണൊണ് അവര് അവിടെ പൊയി ഇരിക്കാത്തത് വരുന്നതെന്നും പറ ഞങ്ങൾ ആ രണ്ടുപേരും അവിടെ കുറെ പിള്ളേർ നിക്കക്കുന്നുണ്ട് കേട്ടാ അവന്റെ വെച്ചിട്ട് അങ്ങനെ ഊക്കിവിട്ടു
അതെയോ അങ്ങനെയൊക്കെ പറഞ്ഞാ
ആഹ് ആസാനം അങ്ങനൊക്കെ പറയൂടി അത് ഇങ്ങനെ കൊറേ പേരന്നോട് അതുപോലെ ബോയ്സ് ന്ന് കൊറ് ഞ്ച് പേരുണ്ട് അങ്ങനെ കൊറേ പേരെ നോട്ടയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിന് മാത്രം അയിന്ങ്ങനെ കണ്ണെടുത്താകണ്ടൂട തെ കുറ്റം പറ്യാ അതും വാ തൊറക്കുന്നന്നെ കുറ്റം പറയാനാണ്
ഏ അങ്ങനെയാ നിങ്ങളു എന്താ ജയിലാണോ വാങ്ങിയത് പിന്നെ മറ്റുള്ളവരുടെത് ഹോസ്റ്റല് നടത്തി സീനാണൊ
മ്ഹ് ആഹ് ഏടി അ അതുപോല് തന്നെ അതെന്തയ്യുന്നറിയൊ ഈ പഠി ഞങ്ങ്ക്ക് ഞങ്ങ്ക്കത് പഠിപ്പിക്ക്ണ്ട് ബയോഫ് ബയോഫിസിക്സ് ഇരിപ്പുണ്ടായിരുന്നു മറ്റെ ആറായിത്തിരു പിള്ളാർക്കും ഇത് പഠിപ്പിക്ക്ണ്ട്ട്ടൊ പക്ഷെ അതിലൊരു കുട്ടി വന്നിട്ട് നന്നായിട്ട് പഠിക്കേ അപ്പൊ ഒരു തവണ ഞന്ക്ക് എടീല് എടീല് ഇങ്ങനെ ഇന്റേണല് ഒരു വർഷത്തില് രണ്ട് തവണ മ് ര റ്റാണെ ഇൻ്റേണല് ഇടും മൂന്ന് തവണ അപ്പൊ ഒരു തവണ ഇന്റേര്ണൽ മാർക്ക് ആ കുട്ടിക്ക് കൊറഞ്ഞു പോയി. ആ കുട്ടി കഴിഞ്ഞ അയിന്റെ മുന്നത്തെ തവണെയിള്ള ഇന്റേണലൊക്കെ നല്ല മാർക്ക് ഇണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തവണയില് ജനറല് മാർക്ക് കൊറഞ്ഞു പോയി അപ്പ ആ അപ്പ അപ്പണ്ടായത് എന്തെയ്തുന്ന് വെച്ച കഴിഞ്ഞാല് അപ്പൊ ആര്യാ ആ കുട്ടിക്കന്തോ ആറ് മാർക്കന്തോ കൊറഞ്ഞു പാ സവാനായിട്ട് ഇരുപത്തഞ്ചാവാനായിട്ട് ആറാ ഏഴ് മാർക്കൊന്ന് കൊർഞ്ഞു അത് ആറ് ആ ആ റ് ഏഴു മാർക്ക് കിട്ടിട്ട് അത് പാസ്സാക്കി വിട്ടു അതുപോലെ വേറൊരു കുട്ടി ആ ഇതുപോലെ വേറൊരു കുട്ടി വന്നിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് രണ്ട് മൂന്ന് മാർക്കിന്റെ എന്തോ കൊർവൊള്ളൂ അപ്പൊ ആ കുട്ടി അങ്ങനെ അങ്ങനെ പാസ്സ് സ്സാവാൻ വേണ്ടിട്ട് അവിടെ അവിടെ എടുത്തത് അങ്ങനെ ചോദിച്ചു അത് ഇട്ടേ കൊടുത്തിലാന്ന് മാറ് ക്കേ ഇട്ട് കൊടുത്തില്ല ഇത് ഇത് എന്ത് വേണ്ടി ഞാ എന്ത് വാണ്ടിട്ട് തര്ണം തിലൊന്നും ഇല്ല ഞൻ എന്ത് വേണ്ടിട്ടാ മാർക്ക് തെര്ന്റ്നൊക്കെ
അപ്പൊ മറ്റേ കുട്ടിക്ക് അതെന്തേ അങ്ങനെ പക്ഷ ക്ഷാ വേദം കാണി
അത് അതിന് അതിന് ഇഷ്ടമാണ് കുട്ടികളെ അതുകൊണ്ട് മാത്രം അതിന് മാ ത്ക്ക്മാർ കൊടുത്തു മാർക്ക് കൊറഞ്ഞാലും കൂട്ടി കൊടുക്കും
ഓ അപ്പൊ ആ മാമിന് ഇഷ്ടപ്പെെട്ട പിള്ളേർക്ക് മാത്രേ മാർക്ക്-
എല്ലാം ചെയ്യുള്ളൂ ഇപ്പൊ ക്ലാസ്സിലൊര് ഗ്യങ് ഉണ്ട് അവരുവായിട്ടാണ് മാമം ഭയങ്കര- കമ്പനി ബാക്കിയുള്ളവര ആരുമായിട്ട് സംസാരിക്കൊന്നില്ല അതിനെ ഒരു ദിവസം എന്ത് ചെയ്തെന്ന്റിയോ ഞങ്ങക്ക് അഞ്ച മണിക്കാണ് ക്ലാസ് ചെയ്യ
ഓ അതെ
നന് ഇതും ആ് ഇര നാലര നാലരയാ മൂ നാലര മൂന്ന് മണി മൂന്നര എന്താ മൂന്നര ന നാല മണിയോ നാലരയാകുമ്പോ അങ്ങാണ്ട് മന്തി കഴിക്കാനായിട്ട് നേരത്തെ വിട്ടോടി
ഓ
ആഹ അവര്ങ്ങനെയൊക്കെ പോ നമ്മള പോയി ചോയിിച്ച കഴിഞ്ഞാല് പിന്നെ എ പിന്നെ അതെന്തൊക്കെ പറയുന്നറിയോ
ആഹ
ഉ അത് നമ്മൾ അങ്ങനെയാണ് ഇങ്ങന നീ എന്തിനാണ് ക്ലാസ്സിക്ക് വരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കല്ലോ
അങ്ങനെയാ
ഉം
അപ്പൊ മൻ പറല്ലേ പറയേണ്ടത് എല്ലാവരും ഒരേപോലെയാണ് അപ്പൊ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് ഒരേപോലെല്ലേ അതെന്താ ഇങ്ങനെ പചക്ഷപേധം കാണിക്കുന്നത് അത് മാം അല്ലാലോ
അത് അതാദ്യം നമ്മള്
ആദ്യ നമ്മള് വന്ന സമയത്തുണ്ടല്ലോ ആ സമയത്തൊക്കെ പറയും തമിഴ തമിഴ് സ്റ്റുഡന്റസ് മലയാളി സ്റ്റുഡന്റ് ഒക്കെ ഒരേ പോലെയണെന്ന് ഞങ്ങക്കൊര് വ്യത്യാസവും ഇല്ല എല്ലാവാരും സ്റ്റുഡന്റ്സ് സാണ് നിങ്ങള ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ് നിങ്ങൾ മലയാളിസ് വേറെ തമിഴ്സ് വേറെ നിൽക്കുന്നന്നും നിക്കണം ന്ന് അങ്ങനെയൊക്കെ പണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ഒരേപോലെ നൽക്കണം എന്നൊക്കെ പഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താെ ഇതിപ്പ ഇങ്ങനെയാണ് അതുപോലെ തന്നെ തമിഴ് സ്റ്റുഡസ് ഇതുപോലെ തന്നെയാണ് ഒരു പ പരിപാടി വരില്ലേ ഇപ്പ നമ്മ നമ്മുടെ ഓണപരിപാടി വരും അപ്പൊ
ആ
അതുപോലെ എന്തോ ചെണ്ട എന്തോ സീനിയസ് പറണംന്ന് വണ്ട പറഞ്ഞു അപ്പത്തേക്കും ഇവലന്തിയത് വെച്ചഞ്ഞ പൈസ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു നൂറ് രൂപ ചേദിക്കുന്നു ആ അതിന് അതിനൊക്കെ അവർക്ക് ഇഷ്ടപോലെ ഉണ്ട് പൈസ ഇടാനായിട്ട് ഇഷ്ടംപലെയണ്ട് നമ്മുടെ
അ
അവർക്ക് പൈസ ഇടാ പൈസ ഇല്ല അവരന്തു പോലെയാണ് നമ്മളവിടെ എന്ത് ആ അതങ്ങനെയാണ് അതെന്താന്ന് എനക്ക് അറിഞ്ഞുകൂടാ പിന്നെ മാമം അവരൊക്കെ തമഴസിനാണ് സ പ്പോട്ട് ഇതു പോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രഷേഴ്‌സ് ഡേ വന്ന് ഫ്രഷസ് ഡേ ജൂനിയർസ് വരുമ്പോ ഫ്രഷാസ് ഡേ നമ്മള് കൊടുക്കണല്ലോ? കൊടുക്കണ സമയത്തും ഇതുപോലെ രണ്ട് രണ്ട് മലയാളീസ് ഒരു ഗാങ് തമിയ്‌സ് വേറെ ഒരു ഗ്യാങ്ങ മലയാളിസ് ഒരു ഗ്യാങ് ഏറ്റെടുത്തു ഒരു പരിപാടി എറ്റെടുത്തു അതുപോലെ തമിഴ്സ് വേറൊരു എറ്റെടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മലയാളി സേറ്റെടുത്ത് കാരണം ഇവിടെ എല്ലാാവർഷും ഇങ്ങനെ തമിഴ് സ്റ്റേജ് ത്രയന്ന്
ആഹ ഞാൻ കണ്ടായിരുന്നു നീ അന്ന് സ്റ്റോറി ഇട്ടന്ന് ഞാൻ കണ്ടായിരുന്നു അതെന്താ പക്ഷം പോല
പണ്ടൊക്കെ ഒന്നാം ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെേ കളർ കളർ ക ക്കത്തില്ല അ ആഹ അത് തൂക്കിട്ട് അലമ്പ ഇവ സ്റ്റേജേറ്റ് സ്റ്റേജ്ഡെക്രേറ്റ് ചെയ്യാൻ പോലും അറിയില്ല എന്നിട്ട് പറയാ അയ്യായിരം ആറായിരം രൂപയാക സ്റ്റേജ് ഡക്കറേറ്റ് ചെയ്യാനായിട്ട് ആ ഇതുപോലെയുള്ള കണ്ണി കണ്ണക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വര പൈസ കൊടുത്തിട്ട് ഒരു കാര്യം ഇല്ലാണ്ട് അതിനൊക്കെ സഭത്തില്ല അതിനൊക്കെ ട്ടി പിന്നെ ഇത്തവണ ഞങ്ങള് ഡാ ട്ടാണ് ഞങ്ങൾ വേറെ അങ്ങനെ രണ്ട് രണ്ട് ഗാങ്ങായി ഞങ്ങള് പറഞ്ഞു അതായത് അവര് പറഞ്ഞു ആയിരം രൂപ ഇടണംന്ന് പറഞ്ഞു. ഞങ്ങള് ഞങ്ങള് പറഞ്ഞ ആയിരം രൂപ എ മെച്ചില അഞ്ഞൂറ് രൂപ ഇടാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അങ്ങനെ വഴക്ക വഴക്ക അവസാനം ഞങ്ങൾ ആയിരം രൂപ ഇട്ടിട്ട് അല്ല അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തു ആ അത് വന്നവരൊക്കെ വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേഡ് ആയിട്ടുണ്ട് നന്നായി ന്നായി സ്റ്റേജ് ഡെക്കറേഷൻ കാരണം എല്ലാ തവണയും മറ്റവനെ അല്ലേ ചെയ്യാ ഇപ്പൊ ഇത്തവണ മാറ്റി ചെയ്തപ്പത്തേക്ക് നന്നായിട്ടുണ്ട്ന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാരും പറഞ്ഞു
അ
ആഹ് നൽ നന്നായിട്ട് സ്‌റ്റേജ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടുണ്ടായിരുന്നു ലൈറ്റ്
ആഹ് ആഹ്
എടീ ക്ലാസി തന്നെ നൂറ്റി സംതിങ് നൂറ്റി സംതിങ് പിള്ളേര്ണ്ട് അപ്പം
ഇ